ഹലോ കേക്ക്ന്നില്ലേ അണക്
ഇപ്പ കേക്ക്ൺട്ടെ ആഹ്
ഓ ചായ കുടിച്ച് ഞാന് കല്യാണ വീട്ടിലാണ്
ഓ അത് ശെരി തെരക്കിലായിരിക്കും
അമ്മോന്റെ മോന്റെ കല്യാണ ഇണ്ട് അപ്പോ നാളേണ് കല്യാണം അപ്പൊ ഇന്നിങ്ങനെ തലേന്നത്തെ ദിവസല്ലേ അങ്ങനെ വന്നതാണ്
അപ്പോ ശെരി തിരക്കായിരിക്കും. പിന്നെ എന്തായി ഇന്നാള് വീട് പണി എന്തോ ടൈലൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞല്ലോ
ആഹ് വീട് പണി വീട് പണി ഇപ്പ ആയത് ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് വാഷ് അടിച്ചിട്ട്ക്കാണ് പിന്നെ കൊറച്ച് ബാത്റൂമിന്റെ രണ്ടിന്റിം ടോയ്ലറ്റിന്റെ രണ്ടിന്റിം പ്ലംബിങ്ങും കഴിച്ചു ട്ടു ഇന്ന്ട്ട് ഞങ്ങള് ടൈല് നോക്കി ടൈല് വൈറ്റിലാണെ ക്ക് ഒന്നൂടിം വൈറ്റ് ആകുമ്പോ നമ്മളെ
ഉം ഉം ഔ ഔ പ്ലെയിൻ പക്ഷെ പ്ലൈന്എട് ക്കാൻ നോക്യോക്ക് വൈറ്റോ അല്ലെങ്കി ലൈറ്റോ റ്റ് കളേഴ്സില് പ്ലെയിൻ എട്ക്കാ നോക്കോണ്ടിന്നാ അതായിരിക്കും ഒന്നുപാടെ രസം
വൈറ്റിലേറെ
വൈറ്റിലേറെ വൈറ്റ് വൈറ്റ് എടുക്കുകാണെങ്കി വൈറ്റ് പ്ലറ്റ് എട്ക്കാ. അല്ലെങ്കി എന്താ പറയാ ലൈറ്റ് കളേഴ്സ് ഇണ്ടലോ ലൈ എന്താ പറയാ ഒരു എല്ലോ ഒന്നും അല്ല ഒരു
അല്ല വൈറ്റിലാണെങ്കില് പ്ലെയിൻ വൈറ്റ് എടുക്ക്
ആ ഫുൾ പ്ലെയിൻ ആയിരിക്കും രസം എന്ന് പറയാ ഞാൻ
ആ പ്ലെയിന് കിട്ടാന് ചാൻസ് കുറവാണ് കാരണം എന്തെങ്കിലൊരു ആഹ ഡിസൈനോടെല്ല നാനോവൈറ്റ് എടുക്കാ അതിന് നമ്മള് കുറച്ച് ബുദ്ധിമുട്ടും
ഉം ഉം
ഉം നമ്മളെ ഇല്ലയ്നെൻസരിച്ചല്ലെ നമ്മള് എടുക്കാ
ക്ഷെ അല്ലടാ പക്ഷെ നല്ല ഇതിലന്നെ ന്നാ ഇങ്ങള് എടുക്കണതിലന്നെ പ്യു മെ ഇത്ണ്ടാവും പ്യുവർ വൈറ്റ് റ്റ് പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ഉണ്ടാവും
അല്ല പ്ലയിനായിട്ടുള്ളത് ഞാൻ നോ കിട്ടില്ല ഫസ്റ്റ് പ്യൂർ വൈറ്റില് ചെറിയ ഒരു ബ്ലാക്ക് ക്ക്ലൈനാ അങ്ങനെക്കെ പോണ ടൈലാ ഞാൻ നോക്കിയത് അഹ് ഇൻക്ക് നല്ല ഭംഗിയോന്നേ എല്ലോട്ത്തുണ്ട് കോമൺ ആണ് പക്ഷെ അയിനന്നെ ഞമ്മളോട് പറഞ് ട്ടുള്ളത് ഒന്നേ നാല്പ്പതാ സാധനത്തിന് റേറ്റ് പറഞ്ഞത്
പിന്നെ പണിക്കൂലി
ആഹ് പണിക്കൂലി വേറെ സിമന്റ് ആഹ് എംസാഡ് അങ്ങനെ കുറെ സാധനങ്ങൾ വേറെ അപ്പൊ കൊക്കിൽ ഒതുങ്ണത് മാത്രം കൊത്തിയാ മതിയല്ലോ
ഒഹ് ആഹ് ഞങ്ങള് വീടെടുത്ത സമയത്ത് എനിക്ക് തോന്നുണു ഓക്കപ്പാടായി റ്റ് ഒന്നേ നാപ്പത് ഒന്നേ അറു ഒക്കെ ആയിട്ടുള്ളൂ തോന്നുന്നു മീൻസ് അണ്ണും കൂടിയാണ് തോന്നുന്നത് കെന്റെ ഓ
ആഹ് ഇതില് എല്ലതും പെടും എന്താ ഗ്രാനൈറ്റ് നമ്മളെ കിച്ചൺക്ള്ള ഗ്രാനൈ പെടും അതുപോലെ ബാത്റൂം ടൈല് അഒക്കെ കൂട്ടിയിട്ടാണ് അപ്പൊ ഏറെന്ന് പറയാലേ നമ്മള ആദ്യം പ്രതീക്ഷന് അത്രേ അപ്പൊ
അത്രീ സ്ക്വയർ ഫീറ്റ് ണ്ടല്ലോ
ആഹ് കൊർച്ച് അധികണ്ട്
അഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ പക്ഷേ എന്താ പറയാ എല്ല അന്റെ ഇഷ്ടം പോലെ കേട്ടോ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ ഒരു ലൈറ്റ് ഇന് കണ്ടീനി ഒരു നല്ലൊരു സെയ്ജ് ഗ്രീന് ന്നൊക്കെ പറയാ
ആഹ് ഇൻക്ക് മനസ്സിലായി ഞാൻ കണ്ടത് അവിടെ
ഉം അതെനിക്ക് ഭയങ്കര ഇഷ്ടായി അഹ് മീൻസ് പ്ലെയിൻ ആണ് അയി്മല് ഒന്നുല്ല യു ആർ പ്ലെയിൻ പീ അപ്പം ഞാന്ങ്ങനെ പിന്നെ ങ്ങനെ അമ്മള് ഇന്റീരിയർ ഒക്കെനെ നോക്ക്മ്പൊ പ്പ നമ്മളൊക്കെ ഇന്റീരിയർ ഒന്നും അങ്ങനെ ചെയ്തിയില്ല പക്ഷെ ഇപ്പം ഇൻക്കിങ്ങനെ ഭയങ്കര ഇഷ്ടണ് ഇന്റെറ വീട്ടില് ആഹ് ഇങ്ങനെ നമ്മളെഷ് ത്ന്ങ്ങനെ ഡെക്കോറം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്
ആഹ് ആഹ്
നമ്മള ഇഷ്ടത്തിന് നമ്മളതായ കഴിവിനൻസരിച്ള്ള ചെയ്യാ ഇൻക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ ബോഹോത്തീ അല്ലെങ്കി അങ്ങൻത്തക്കെണ്ടല്ലോ
അഹ് എങ്ങനെ
ബോഹോ ബൊഹൊ ബൊഹീനിയൻ ട്ടീമില്ലേ
അറിയൂല അതെന്താ
ബോഹോ എന്ന് പറയുമ്പോ മറ്റേ ഈ ജൂ ട്ടിന്റെക്കെരു അങ്ങൻത്തെ ട്ടീം കണ്ടീനോ ജൂട്ടിന്റെ ആഹ് ഒരു തീമില് ആഹ് അങ്ങൻത്തെ ഇൻക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാനിങ്ങനെ ഡനി ഡൈനി ഡൈനിങ് ടേബിളിന്റെ അവിടെങ്ങനെ അങ്ങനെ ചെയ്യ പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഗ്രീൻ ഒരു ട്രോപ്പിക്കൽ അങ്ങൻത്തെ ഒരുരിതിൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങെ ഇപ്പൊ കൊറേസായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യ്ണ്ട്
ആഹ് എന്താണ് സീലിങ്ങോ
സീലിങ്‌മലൊന്നും ചെയ്തീല്ല ഏഹ് ഡെക്കോറൈറ്റംസും പിന്നെ കാർപ്പറ്റ്കാര്യങ്ങളും ആ അങ്ങനെ അ ഡെക്കോർയ്താണ്ട് വീട് ഇന്റീരിയർ എലവേറ്റ് ചെയ്യാം ഫ്രെയിംസ് ച്ച് കാര്യങ്ങളൊക്കെ കൊടുത്താണ്ട് അങ്ങനെ കാരണം ഇത് ഒരു നമ്മള് വീട്ട്മ്മല്റഞ്ഞാല് ജിപ്സും അങ്ങനത്തെ സീലിംങ്‌മ്മലൊക്കെ ചെയ്യാണെങ്കിൽ നമ്മൾ ആദ്യേ ചെയ്യേണ്ടിരിന്ന്
ഉം ഉം
ഒന്നാണ്ട് ചെയ്യാ എന്ന് പറയണ കുറച്ച്ബുദ്ധിമുട്ടിലാ ഇയ്ചെയ്യണ് ണ്ടാ ജിപ്സ് അങ്ങനത്തെവർക്കുകൾ ചെയ്ണ് ണ്ടോ
അങ്ങനെയന്ന്റഞ്ഞാല് ഇനിക്ക് ഇനിക്ക് നല്ല താല്പര്യം ഞാൻ ആ നമ്മള് കടക്കണ ഒരു റൂംണ്ടാവോല്ലോ മാസ്റ്റർ ബെഡ്റൂം അയില് ചെയ്യാൻ ഇനിക്ക് നല്ല താല്പര്യണ്ട് പക്ഷെ എന്താ ഇന്റെ ഹസ്ബൻഡ് പറഞ്ഞത് ആള് പറഞ്ഞത് എന്താ ഇവിടെണ്ടല്ലോ ലിവിംഗ് റൂം ഡൈനിങ് ഹാള് അവിടെ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാനിതും പറഞ്ഞപ്പ എന്നോട് പറഞ്ഞ ഞാനിന്റെ ആഗ്രഹേ പറഞ്ഞിട്ടുള്ളൂ അത് നടക്കാൻ ചാൻസ് കുറവാണ്
പക്ഷെ അല്ല ഞമ്മള് നമ്മള എങ്ങനെആലും ഇപ്പ എല്ലാരും വീടെടുക്കുമ്പോ
ഷേപ്പല്ലാ അത ഞാൻ പറയട്ടെ എല്ലാരും പറയണ കാര്യ ഇപ്പൊ വീടെടു യെല്ലാകഴിച്ചി പക്ഷെമ്മളെ കയ്യിലില്ലേ അനുസരിച്ചല്ലേ കയ്യുള്ളൂ
ക്ഷാ ഈ പറയണ ആൾക്കാരീലും കയ്യിലില്ല പക്ഷെ ഞാൻ
ഇല്ല പക്ഷെ കടം ആ കടം വാങ്ങിട്ട് എടുക്കാൻ ദൈര്യംണ്ടെങ്കി ഓക്കെ അത് ആധൈര്യം നമക്കില്ലല്ലോ
ആ ശരിയാണ് പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ പറയാം ഇപ്പൊ ഞ ഞാനിങ്ങനെആലോയ്ക്കുമ്പോം എനിക്ക്ങ്ങനെ തോന്നും എന്താ പറയാ യ് യ് ഇപ്പൊ വീട് എടുക്കണ സമയല്ലേ അപ്പം ഇങ്ങനെ കഴിച്ചിട്ടാവുമ്പോ പിന്നെ നമുക്ക് ആ അയിമലൊരു അത് മേ പിന്നെ പണിടുക്കാന്ന് പറീണത് പോസിബിൾ അല്ല
ആഹ് ആഹ് അതെ അത് ശരിയാണ് പക്ഷെ കയ്യൂലടി കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതിനന്നെ ടൈലറ ക്കണങ്കി തന്നെ ഇപ്പൊ നമ്മള് സ്വർണം പണയം വെക്കാണ് അപ്പൊ പിന്നെ കഴിയും നമ്മളെ മേലില സ്വർണ്ണം ഫുള്ളണ്ട് വിറ്റാൽ ഉഷാറായിട്ട് കഴിയും അതിപ്പോ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ വരുംന്ന് അറീല്ലല്ലോ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എന്തേ ആവശ്യം വന്നാ നമുക്ക് എടുത്തു വിറ്റൂടെ ഒന്ന് വരാ തക്കട്ടെ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ
അതെ അതെ പിന്നെനമ്മക്ക് കിച്ചൺന്റെ മോഡിലർ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു പൈസ
എന്തെല്ലാം പണിണ്ട്ന്നാലും ഇപ്പൊ ഞാൻ പറയാ ജസ്റ്റ് ഒന്ന് എന്താ ടൈലിട്ട് ആ വയറിങ്ണ്ട് ജനാലക്ക് ഇതിനും പൊളി വെക്കണം അതുപോലെ ടോയ്ലറ്റിന്റെ കുഴി കുഴിക്കണം അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ പണി ഫുള്ള് പ്ലംബിങ് ആ പിന്നെ മുന്നില് മുന്നിലന്നെ റോഡാണ് അപ്പൊ അവിടെ കെട്ടൽ നിർബന്ധണ് അത് കെട്ടണം ഇതൊക്കെ കഴിയുമ്പോതിന് ന്നെ അടപ്പൂരും അങ്ങനെ അല്ലാ ഞാപറയണുത് ആഹ് കയ്യൂല പിന്നെ വെറുതെ അമിതായിട്ട് ആഗ്രഹിക്കണ്ടല്ലോ
അല്ല ശരിയാണ് ട്ടോ ഞാനിങ്ങനെ അൻ ക്കറിയല്ലോ ഞാന് അങ്ങന ഒന്നും ചെയ്തിട്ടില്ല ഒരാളല്ല പക്ഷ ഇപ്പൊ ഇനിക്കിങ്ങന തോന്ന്ന്നു എല്ലാരുങ്ങനെ ചെയ്യണ കാണുമ്പൊ
അത് ഇനിക്കും നല്ല ആഗ്രഹണ്ട് ആഗ്രഹം ഇല്ലായിട്ടല്ലോ പക്ഷെ നമുക്കിപ്പോ ഒരു ഇ ഇന്റ മനസ്സൽ എന്താ വച്ചാല് ഏകദേശംന്റ ഒരു പണിയാണ് കഴിഞ്ഞിട്ട് ആ വീട്ടി അങ്ങനെട് ഇരിക്ക ആഹ് ഞാൻ വൈന്നേരം ആഹ് അയ്ക്കാണ്ട് കേറിയിര്ന്നാമതിന്ന്ള്ള രീതിയിലാണ് അപ്പൊ ആ ടൈലും പണി കഴിഞ് ഏകദേശം ത്ത് പണികളൊക്കെ ആണ്ട് കയ്യാണെങ്കില് അത് കഴിഞ്ഞിട്ടാണ്ട് അത്രൊള്ളു അത്ര ആഗ്രഹൊള്ളൂ ഉം അയ്ലപ്രൊന്നും ഇല്ല
എര്റ്റേ
ആഹ് അതാണ് അല്ലാതെ ഇപ്പോ വല്യെ രീതിയിലൊന്നും അല്ലെങ്കി പിന്നെ നമ്മള് അത്രയും ഓയി ഞ് ഞമ്മക്ക് ഒഴിഞ്ഞ് നിന്ന് സമാധാനത്തോടെ നിന്ന് അങ്ങനെയൊക്കെയാണെങ്കി ഓക്കെ ആഹ് സമാധാനല്ലാത്ത നിർ ആഹ് ആഹ് ബുദ്ധിമുട്ട് നിക്കുമ്പോ ഇപ്പ എങ്ങനെങ്കിലൊന്ന് വീട് പണി കഴിഞ്ഞ് അയ്ക്കാണ്ട് കേറിയാ മതീന്ന്ല്ലതേ ഒള്ളൂ
ആഹ് അതെ അതെ പിന്നെയും ഉണ്ടാവും മെന്നെ വെ കിച്ചണും കിച്ചൺന്റെ ക്യാബിന് അങ്ങനെയൊക്കെ ഒക്കെപ്പാടെ എമൗണ്ട് അത്യാവശ്യം എമൗണ്ട് വരും
ആടാ ഡോറ് വെക്കൽ നിർബന്ധായിരിക്കും ആഹ് അതൊക്കെ വെക്കണല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചമ്പം അത്യാവശ്യം നല്ല പണിണ്ട് റൂമില് വാൽഡ്രോബ് ആഹ് വാഡ്രോബൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലാ ഞാൻ പറഞ്ഞ് ഒരു റൂമില് വാഡ്രോബ് വെച്ചാ ആഹ് ആഹ് ഞമ്മക്ക് വെ അത്യാവശ്യം പിന്നെ നമ്മള് ഇല്ലേനൻസരിച്ച് അങ്ങനെയും ചെയ്യാ പക്ഷെ ഇപ്പെന്താറിയൊ ഇപ്പ ഒന്നും ആരും അങ്ങനെ പോവാത്തോണ്ടേ അതാണ് ബുദ്ധിമുട്ട് ഇപ്പ എല്ലാ പണിം ഏകദേശ പണികളൊക്കങ്ങട്ട് കഴിച്ചിട്ട് അല്ലാതെ പോണില്ല്യല്ലോ ആരും
ല്ല്യാരും അപ്പൊ അമ്മക്കൊരു ഇതാണ് അല്ലെങ്കി പിന്നെ ആദ്യത്തെ പോലെ പണ്ടത്തെ പോലെയൊക്കെ ആണെങ്കി കൊഴപ്പല്ലേര്ന്ന് പണ്ടൊക്കേറിമ്പോ പിന്നെ ആഹ് വീട്ട് കേറീറ്റ് അങ്ങനെ
ആഹ് അടിപ്പണിയൊക്കെ അവിടെ കേറീട്ട്ട് ക്ക അങ്ങൻത്തൊരു രീതേയ്നല്ലോ ഇതിപ്പോ
വീട്ട്ൽ അങ്ങനെ കൊ
ഉം ആഹ് അമ്മളെ കാല അമ്മളൊക്കെ ചെറ്യേ കുട്ടികളായ ടൈമിലും ഇപ്പൊ കൊറച്ച് കാലത്തിന് ഇങ്ങട്ട് വരെ എന്റെയൊക്ക കല്യാണം കഴ്ണേന് മുന്നേക്കെ കല്യാണം കഴിഞ്ഞേനേഷ് ഷം അങ്ങനെ കേറിയോല്ണ്ട് അങ്ങനല്ലട്ടോ ഞാൻ പറയ്ണത് ഏകദേശം ബുദ്ധിമുട്ടിയിട്ട് പിന്നെ അന്ന് അങ്ങനെ തന്നേണ് കേറല് ഫുള്ള് പണി കഴിച്ചാന്നുള്ളൊരു സംഭവം അല്ല
ആഹ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പ എല്ലാരും എന്താറിയല് വെല എട് ക്ക്‌ണത് നെടുക്കുമ്പോ
ഏഹ് ആഹ് ഇട്ക്ക്‌ണതെന്നെ രണ്ട് നെലേണെല്ലാരും
അതാണ് ഉം ആഹ് നമ്മളിയാരിക്കും ഓര് താമസ് ത്തോണ് അതന്നെ ആലോയിക്കുമ്പലേ
കയ്യ് ഇടണ്ട
ആഹ് അല്ല ഒ ര് നെലെന്നെ കഴിഞ്ഞ് കിട്ടാല്ലൊരു പണി ആഹ് ഒര് ബുദ്ധിമുട്ടേ
ബുദ്ധിമുട്ട് ആഹ് അതന്നെ
എന്താ പറയാ വീട്പണി ങ്ങാനേണ് അകല്ല്യാ ഒരാ ഒരാൾ ഒരാൾക്കാരെ ന്താ രാ ഒര്
അങ്ങനെണ്ട് ഇപ്പൊ ഞാനറിണോലെന്നെ ചെലോര്ണ്ട് ഇപ്പ ഞമ്മളവ്ടെ അടുത്ത് ന്റെ ഹസ്ബൻന്റിന്റെ ഫ്രണ്ടൊക്കെ ഇണ്ട് പ്പോലൊക്കെ വീട്ങ്ങട്ട് ഏഹ് എടുത്ത് സെറ്റപ്പ് ഞാൻ പറയാ അടി മാത്രേ ഒള്ളൂ അത് എത്രേന്നറിയോ ആയിര ത്തി എഴുന്നൂറ്റി സംതിങ്ങോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോ അടി മാത്രം മേലക്ക് ഇട്ക്ക്‌ണില്ലാന്നാ പറഞ്ഞത് അ പ്പൊ അത് അതൊന്നാലോയ്ച്ച് നോക്ക് ഓ ഓന് പ്പോ ഗൾഫ് പോയിപ്പളാ ഒന്ന് റെഡിയായത്ട്ടോ ഇതുവരെ നല്ല ബുദ്ധിമുട്ടിലേയ്നി ഇപ്പ പൈസണ്ടാവും ഹ പക്ഷേ അ ഒരുഞാ വീടിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടേ പോവൊള്ളു ഇപ്പ അന്ന്ട്ട് അയ്ന്റെ എടക്ക് വെച്ച് ഇതുപോലെ ഒരു ട്രിപ്പ് മലേഷ്യ ട്രിപ്പ് പോയി അത് അത് അ അപ്പ പിന്നെ നാട്ട് വന്നപ്പോ തന്നെ പൈസ ഏകദേശം കഴിഞ്ഞു അതൊക്കെ കടം വാങ്ങി പോയി ഇഞ് അത് വീ ട്ടി ഒരു വീട് ആഹ് വീടൊക്കെ പണി കഴിയണെങ്കി അത്യാവശ്യം നല്ല റിസ്ക് ഇണ്ടാവും കാരണം അത്രയും വല്യ വീടുവാണ് ഫുള്ള് കഴിയാതെ കേറും ഇല്ലാ
ആ അല്ല എ എ ഇടുക്കുമ്പം തന്നെ ഇത്തിട്ടോണ്ടൊള്ളൊരു ഇതാണ്
ആഹ് അതാണ് എടുക്കുബം നല്ല എടുക്ക ഒന്നേ കൈയുള്ളെങ്കിൽ അത് നല്ലതില് എട് ക്കാന്നുള്ള രീതിയിലാണ് ഓല്
ആഹ് ആഹ് ഓലെക്കെ പക്ഷെ അങ്ങനെതായിട്ട് ആയിഷ് ഒരായിഷ് കാലം മുയുവൻ നമ്മള് നല്ല കാല
ആഹ് നമ്മളെ നായിപ്പ് മുഴുവൻഅതിമേലാണ് പോവും
ആ നമ്മളെ നല്ല കാലം ഫുള്ള് അങ്ങനെ ഒരു ഫാമിലിയോടുത്ത് നമുക്ക് സന്തോ
സംഭവത്തില് ഞമ്മളെ കൊക്കില് ഒതുങ്ങ്ണ ഒരു വീട് ഇണ്ടാക്കിയാല് അയിന് ഒക്കൂല
ആ അതന്നെ ഇപ്പൊ ഞമ്മക്ക് ഞമ്മളെ
എന്ത് ഏ ഇത് മുറിഞ്ഞു പോവാണ് ആ എന്താ പറഞ്ഞത് എന്താണ്
ആ നമ്മളിങ്ങനെ ചെല റീൽസിലൊക്കെ കാണ നമുക്ക് നമുക്ക ഒരു വിധം വേണം പറയില്ലേ റൂം വേണം അല്ലെങ്കിൽ ഒരു ചെറുതെങ്കിലും ഒരു ചെറിയ മുറി വേണം പറയില്ലേ
അമ്മക്ക് വേണ്ടിട്ട് അത് സത്യാണ് കഴിഞ്ഞോ ഇയ്യ് മമിനെ വിളിച്ച ഇമ്മച്ചിനെ ആഹ് ആഹ് ഓക്കെ ശരി ഇന്നാ